ഹലോ കേക്കണില്ലെ
ആഹ് കേൾക്കണ്ട്
സുഖല്ലേ
ആഹ് സുഖാടി കൊഴപ്പൊന്നുല്ല്യ
ഉം എന്താ സുഖാണ് ഒന്നുല്യ ണക്കായോ ഊണൊക്കെ കഴിച്ചോ
ഉച്ചക്കത്തെ ഊണൊക്കെ കഴിച്ചു
ഉം എന്താ കറി
ഇന്ന് എന്താണ് നമ്മള് ഉണ്ണിത്തണ്ട് മുതിര ഇണ്ടാക്കൂല്ലേ അതും കോവ എന്തലി ഉണക്ക മത്സ്യം ഉണ്ടാക്കിയതാ
ഉം ആക്കെ ഇഷ്ടമുള്ള ആൾക്ക ആളാനല്ലെനിങ്ങള്
ഞങ്ങൾ നാടൻ ഫുഡിന്റെ ആൾക്കാരാ ഇർച്ചി മീനങ്ങത്ര ഷ് തല്ല
അങ്ങനത്തെ ഇഷ്ടല്ല ആ നാട് ഉം
ഞങ്ങ ഇവിടെ കോവാക്കുമാരം വെട്ടിയപ്പളേ വള്ളി വെട്ടിയപ്പളേ ആആയി കകടുത്തച്ച് പ്പേര് ഇന്നലെ കോവക്കെ ചാറും കോക്ക ഉപ്പേരിരണ്ട ഒന്ന് തന്ന അപ്പൊ ഇന്ന് വെറൈറ്റി ആക്കിയ താ. ആ കോ അക്കാലോ തക്കാളി ഇട്ടിട്ട് നമ്മള് പതക്കാള തക്കാളീം കൂടെ മ്ചാറക്ക തേങ്ങ
ആഹ അങ്ങനെല്ലേ ആ ഞാനേ വേണ്ട എല്ല അ അവക്കത്തി കറിച്ച കൂട്ടിട്ടതാ ചോയിിച്ചേ
ആഅ ശരി
ഉ മഴ ഇണ്ട അവിടെ
ഇത്ര നാട്ടില് പൊലി വെയിലാണന്ന് ഇന്ന് വേനൽക്കാലാണ്ഇന്നലെയും മിനിഞ്ഞാന്നും നല്ല മഴ ആയിരുന്നു ഡ്രെസ്സൊക്കെ ലോട്ടണ്ടക്കെ ഉണക്കി കിട്ടി ഫുള്ളായിട്ട് ആ
ആ
ഇന്നത്തെ ഫുൾ ഓണിങ് ഉസാറായിട്ട് ഉ പയതൊക്കെ ഫുള്ളോണ കെിഞ് പുതിയ തുടങ്ങാണ്ട്
ആ അന്ന നല്ല വെയിലണ്ട് അതുകൊണ്ട് പിന്നെ കൊറെ ഉണക്കി ശരിയാണ് കുറേ ദിവസത്തിന്റെ ഉണക്കാനേ
ആഹ ഉ മണ്ടായിരുന്നു എല്ലാ തുടങ്ങ
പാാന്റിന്റെക്ക കാരെ ഉണങ്ങാൻ പണിയാണേ തുണികള അങ്ങത്തെ ഒന്നും കൊഴപ്പില്ല ഉണങ്ങി കിട്ടും ഉം നക്ക് എത്ര കുട്ടികളാ അതെ ആഹ പഠിക്ക മൂന്നാളോ നതിനാ പഠിക്കന്ന്
ഒന്നഗനവാടി ഒന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് കൊട് ത്തിട്ട്ട്ട്ണ്ട് പ്ലസ് വണ്ക്ക് ഒന്ന് മൂന്നിലെത്തിക്ക്ണ് വേറെന്തെലും വർക്ക് ചെയ്യ്ണ്ടോ
ഇല്ല യില്ല ഒന്നും ചെയ്യ്ണില്ല ഇൻക്ക് മൂന്നാള്
ആ ഹെ ല്ല്യ കുട്ട്യേളായ്ക്ക്ണോ
ആ ഒരാൾ ചെറ്‌ത് ഏഴിലാണ് രണ്ടാമത്തെ പത്തയ്ഞ്ഞ് മൂത്ത് ഡിഗ്രിക്ക് പഠിക്ക
ആ
ഉം ആ ട്യൂഷനൊക്കെ ണ്ട് പത്ത് പഠിച്ച് ഇല്ല്യ ഓക്കില്ല്യ
ആ ആ ആ ഓൺലൈനായിട്ടാ
ആ അല്ലല്ല പോവാണ് ഓലെ സ്കൂൾൻ്റെട് തന്നെ അപ്പൊ രാവിലെ ഓം
ആ പ്പൊൺലൈനായിട്ട് ഇണ്ടല്ലോ ഫുള്ള് ഫുള്ള് വിഷയത്തില് ട്യൂഷൻണ്ട്
ആഹ ഉണ്ട്ണ്ട് ഉണ്ട് ഓരോ വിഷയം ഉണ്ടായിനൊള്ളൂ ഇപ്പെല്ലാ വിഷയത്തിനുണ്ട്
എന്റെ ഏട്ടത്തിന്റെ മോനെ ചേർത്തിട്ട്ണ്ട് ഓംപർഞ്ഞെ കൊയപ്പല്ല ക്ലാസെന്ന് ഞാന് നവാതിലിണ്ടായിരുന്നു വ ഏ
സൈലത്തിലാ ഉം ആറ്റം ആ സ എമില് അറിയ അറിയ ആ
ഉം ഓക്ക് ഓം പറഞ്ഞ് ക്ലാസ് കൊഴപ്പില്ല അമ്മള് നിച്യ യാത്ത് എന്താണ് ഉറുദു ഭാഷ പഠിക്കൻ അറിയാത്തോർക്ക് ബേസിക്കായിട്ട് കൊടുക്ക
കൊടുക്കാണ്ട് അഅ ശെരി ഉം ഉം ഉം അങ്ങനെ മ്മക്ക് ക്ലാസ്സ് ഉം
ഉം ഓ അക്ഷരങ്ങ കൊ പ്രകത്തിരിന്നിട്ടും
അതെ അതെ ഒക്കെ തിരിഞ്ഞിട്ട്
ഉം ഒക്ക ഒക്ക് ഒ ഒറ്റയ്ക്ക്ന്ന് ക്ലാസിന് നല്ല പൈസ ഉണ്ട്
ഉണ്ട് ഉണ്ട് ആഹ വല്ലിയ കൂടി ആവുമ്പോ കൊഴ
എല്ലാരും കൂടി ആകുമ്പോ അഞ്ഞൂറ് റുപ്യാണ്ട് എല്ലാ ക്ലാസും കിട്ടും ആ തുന്നത് പടിച്ചൊരു മാസം
ആ ഞാനും പോയിന് ഒരു മാസം അല്ലല്ല ഞങ്ങള് ട്ടണ്ടായിനിക്ക് പോയിത്
ആഹ
ഉം പിന്നെ ഓൺലൈനായിട്ട് ഞാൻ ഇത് പഠിച്ചിന്ന് എന്താണ് എന്തപ്പ അയിന് പറയാ ആ നൂലായിട്ടുള്ള വർക്കില്ലേ എംബ്രോയ്ഡിങ്ന്റെ ആഹ് അത് പഠിച്ചു
മുത്തക്ക ഇട്ട് പഠിച്ചിരുന്നോ അല്ലെങ്കി അ ആഹ് പൂ പൂവ് തു നമ്മൾ നൂല് കൊണ്ട് പൂൺ-
ആഹ് അതും ഉണ്ടാക്കണം അത് പഠിച്ച് ആഹ് അതും പഠിച്ചിരുന്നു ഞാന് പിന്നിതും പഠിച്ചിരുന്ന് ഇല്ലല്ല ഞാനീ കുട്ടികൾ ക്ക് വേണ്ടി ബെണി നെണ്ടാക്കുന വിചാരിച്ച ഞാനൊണ്ടാക്കി കൊടുക്കാൻ ആ
എന്തായാലുംകൈത്തൊഴില് പഠിഞ്ഞിരുന്നമുക്ക് പത്ത്
അതതെ വെറുതെരിക്കുമ്പോ ചെയ്യണതാണ്. ഡ്രസ്സൊക്കെ പെണ്ണിനെടുക്കാച്ചിട്ട അങ്ങനത് പ ഠിക്കാൻ പോയതാ. നമ്മള വിട് ട്ടത് മാക്സിമം കട്ക്കാലോ നമ്മക്കൊക്കെ അടിക്കാ ചുരിദാറ് വിചാരിച്ചിട്ട് അങ്ങനെ പഠിക്കാൻ പോയതേരുന്നു. കൊറേക്കെ പഠിഞ്ഞു ട്ടോ. ശെരി പ്പോക്കെ ഇരുന്നടിക്കും ചെലപ്പോ ഇൻക്ക് പോവാൻ മ ട്യാ
അത് ശരി
യൂണിഫോമൊക്കെ ഉണ്ണിന്റെ ഒക്കെ അടിച്ചു കൊടുത്തിന്ന് ഞാന്
അന്ത് നീയെന്നെ അടി
ആ അതെ അതെ ഞാനന്നേ അ
ആ ആ
ഉറ്റ്ച്ചിട്ട്ള്ളൂ മ്മള് പിന്നെ ക്കെ ആ കോട്ട് പിന്നെ ഓര്ക്ക്‌ ഒക്കെ എടുത്ത്ക്കാണ്. കഴിഞ്ഞൊല്ലത്തെ ഇണ്ടോ?
ആ കോട്ടില്ലാരും രണ്ടോല്ലോക്കെ അങ്ങട് ഇടുംല്ലേ. മറ്റത് ത്തിരായിട്ട് കൊല്ലം കൊല്ലം മാറ്റം വരോള്ളു. ന്റെ മോള് മൂന്നോ ഒര് കോട്ട് ഉപയോഗിച്ചിട്ടാ പോയിക്ക്ണ്.
അങ്ങനെത്തന്നെയാണ്. ന്റെ മകളും ഇപ്പോ മൂന്നാത്തെ പ്രാവശ്യാണ് ഈ തെറ്റ് ഇപ്പത് ആ ഞ് അടുത്ത കൊല്ലം വേറേ ത്തേക്ക വട് ക്കും അപ്പോ അവിടെക്ക്‌ വേടിക്കണ്ടേ? ഏത് കോട്ട്
ആ കോട്ട് മതി. അത് വന്നേക്ക അടുത്തിട്ടിട്ട് മൂന്ന് കുറച്ചും കൂടുമ്പോ
അതിട്ടിട്ട് അത് ഇല്ലില്ല. അത് വേയർപ്പേണ് അത് സയി കൗലല്ലാം അങ്ങനെ
ഇല്ല ഇല്ല പിന്നെ എന്താന്ന്റിയോ മഴക്കാലത്ത് നാനയമ്മളാണ് ബുദ്ധിമുട്ട് അപ്പാണ് ഒലിമ്പിക്കാണ്ട് ആ അപ്പൊ പിന്നെണ്ടായും തീരു പിന്നെ വേനൽക്കാലത്ത് ചൂടാക്കാടും ആ പുൊറത്ത് കാറ്റത്തിടും അ പിന്ന റൂമിലിടുമ്പോ കൊറത്തി ഇടമ്പോ
ആഹ നാന നാനേനെ ഇത് ഒളിമ്പറ്റ് മിിട്ടിണ്ട് കറക്കിയോണംല വേക്കം അങ്ങനൊക്കെ ചെയ്യും പന്നെ മക്കള് കുട്ടികൾ വരുമ്പോൊക്കെ എന്താ വൈകുന്നേരം ഭക്ഷണംഉണ്ടാക്കോ
കുട്ടിയക്കെ പോയിക്കുന്ന നേരത്ത് ചില ദിവസങ്ങളിൾ ഉണ്ടാക്കും ഓജ ഭക്ഷ ഫുഡ് എന്താണ് ചോറന്നെ കഴിക്കുക അതാ അവൾക്ക് ഇഷ്ടം ദോശൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കഴിക്കും പിന്നെ അതിനായിട്ട് മെനക്കടൽ ഇല്ല എന്തേലൊക്കെ ഉണ്ടെങ്ങിൽ ഉണ്ടാക്കും സ്പെഷ്യലായിട്ട് ദോശ കുട്ടികൾക്ക് രാവിലെ എന്നും ദോഷനേ പിന്നെ വൈകുന്നേരം പത്ത് മണിക്കും ദോശയാണ് പിന്നെ വൈകുന്നേരം ചപ്പാത്തിപ്പൊടി എന്തെങ്കുമൊക്കെ പൊടി ഉണ്ടാക്കും കൊടുക്കും ഇല്ലെന്ന് ചോറ് കഴിക്കുവ പിന്നെ ചോറുമൊക്കെ നേരെ നിക്കലു ഉം പിന്നെ ചോറ് കുറവാണെന്നുണ്ടെങ്കിൽ രാത്രി എന്തേലു ഉണ്ടാക്കി കൊടുക്കും
ആ
ഉം
ചോറാണ് ഇഷ്ടം പെണ്ണിന് ചോറ് ഇഷ്ടല്ല പെണ്ണിന് ചായക്കടി അപ്പൊ രാവിലത്തെ ചായക്കടി ഇണ്ടെങ്കിൽ അത് കൊടുക്കും പെണ്ണ് പറയുന്ന ഇന്ന് ഉച്ചക്ക് സ്കൂളിന്ന് ചോറു തന്നെ ഏത് നേരം ചോറുകഴിക്കും
ഒരു രാവിലയുംചായ പത്ത് മണിക്കു വരുമ്പോൾ ദോശ കൊടുക്കും കഞ്ഞാവാൻ ആയാലും ഒരു കൊടുക്കും ദോഷ മതി എുളുപ്പം തിന്നു പോവാൻ സുഖം ദോഷയ നാലു മണി ഇപ്പ വന്നാലും ദോഷ ഉണ്ടേൽ തിന്നും ഞാൻ കൊടുക്കാഞ്ഞിട്ടാണ് അപ്പവും ദോശയും തിന്നാൻ അധവാ ചോറ് ഉണ്ടാക്കിയാൽ രസം കുറവ് ഒക്കെ ആണേൽ- അപ്പോൾ ഒക്കെ ദോശ രാത്രി ദോശ ചുട്ടു കൊടുക്കും ഉം ചിലപ്പോ രണ്ടു ദിവസം ചോറ് അധികം ആയാൽ പിന്നെ - നമ്മുക്ക് ചോറ് ഇടാൻ പറ്റൂലല്ലോ അപ്പോൾ
അതെ അതെ അതെ അത് ശരിയാണ്
അന്നാജോ അന്നക്ക് ചെയ്യാണെന്ന് വെച്ചാ പിന്നെ
കാട്ടാൻ പറ്റൂല വെറുതെ കളയണിൽ കോഴി കറിയോ അങ്ങനെ ആ എന്നാല്
കോഴിണ്ട് പിന്നെ ഞങ്ങക്ക് മേലേക്ക് അ ഇട്ടെടുത്താ കാ എന്താണ് തിന്നും എത്ര ശ്രമിച്ചിട്ടും നമ്മൾ ഒഴിവാക്കാൻ മാത്രം ഉണ്ടാവൂല അവിടെ ഒരു വിരിച്ചിട്ട് എന്ത് വേസ് റ്റ് ഉള്ളതും അവിടെ കൊണ്ട് തട്ടിയാ തിന്ന് ക്കാള്ണ്ടാകും
എന്തൊരു ആൾക്കാരാ ന്നാലും ചോറൊക്കെ കാളയാപറയുമ്പോ നമ്മക്ക് ഞമ്മക്കല്ലേ എടങ്ങാറല്ലേ
മയിലും എന്താണ് ഇതൊക്കെ വന്ന് തിന്നു ചോറണ്ടോ വന്ന് നോക്കും ഉം മ് ഞങ്ങളെ പെരന്റെ മേലേക്ക് ഫുള് കാടാണ് ഒരു ആ രണ്ട്സൈടിൽ പരമുന്ന് പെരണ്ട് ബാക്കും ഭാഗം മേലേ വരെ കാടാണ് അപ്പൊ ആ കാട്ടിലെ ജന്തുകൾ വരും അപ്പ പിന്നെ ഇട്ട് കൊടുത്താല് ന സാവാതെ പോവൊക്കെ ചെയും
ആ ഞങ്ങൾക്കും അങ്ങനൊക്കെ തന്നെ
മഴക്കാല ആവുപ്പോൾഒൽക്ക് ഇട്ടടുത്തിട്ട് കാര്യല്ല തിന്നൂല മഴ എല്ലാന്നുണ്ടെങ്കിൽ ഒരു വന്ന് തിന്നും മഴത്ത് പിന്നെ ഒരു അറങ്ങൂല അപ്പൊ പിന്നെ ചീഞ്ഞ് പോവ്യ ചെയ്യ ഉഹ
വള്ളൊക്കെ കേയറ്റിത്തോലാ മറവിത് പുഴൊക്കെ ഇണ്ട അവിടെ
ഉ പോയ രിയല്ല ഉംഹ് ഞങ്ങൾക്ക് കിണറിന്റെൊക്കെ വെള്ളപ്പൊള ആയിട്ടില്ലല്ലോടുത്ത് വെള്ളപ്പൊളൊക്കെ ആയിക്കണ് ഞങ്ങള് എന്താണ് ഒത്തലിച്ചണം ഭൂമീ ആഹ് ഉറവ് വരുന്ന അപ്പഴാണെങ്കിൽ കിണച്ചില് വെള്ളമാവുള്ളൂ അന്ന നേരെ മഴ പെയ്തിക്കൽ വെള്ളം ആവൂില്ല ഇടവഴ ഒക്കെ ഒലിച്ചാല് വേ വെള്ളം കലും പിന്നെ വെയില് അഹ് അടിച്ചുകൊണ്ടിരിക്കണ വെള്ളംമേതാവും ചെയ്യും ഇങ്ങന വരോ ജിസം കൊണ്ട് വള്ളതീസ് ഫോട്ട് ഒരു ഒരു കല സ്സ്ഥല ആ സ്ഥലത്ത് പോയി ഇടന്നു പിന്നെ അവിടന്നാ നുക്ക് വനൽക്കാല നല്ല വേനൽ വന്ന്
നല്ല അലങ്ങളും ഉ ഞങ്ങക്ക് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല
രണ്ടിസെറ്റ് ഉണ്ടാവുള്ളൂ
ആഹ്ആ ഞങ്ങൾക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ട് തൊന്നല് വള്ളണ്ട്
ആ ഞങ്ങക്ക് ഇവിടെ അടുത്ത സാത്താട നടിക്കലാണ്
ആഹ അങ്ങൊക്ക് പുഴയുടെ വക്ക അത്താണ് തൂടുണ്ട് എല്ലണ്ട് അവ്ടെ അപ്പം അങ്ങനെ
ആഹ്ആ
ആഹ്ആ പ്പൊ വള്ളത്തിനൊ ഒന്നും ബുദ്ധിമുട്ടില്ല വളളക്കെ നല്ലണ്ട് സ്ഥലാണ് പിന്നെ പെരുന്നാളൊക്കെ ഇങ്ങനെ ഇണ്ടായിന്ന് ഉഷാറായില്ലേ
അപ്പല്ലാതെ അടിച്ചു പോച്ചു
ഉ വെക്കേഷന്റെ ചൂടൊക്കെ പോയിന്ന
തൂറ് പോക്ക് ഇവിടെ കുറവാണ് ഇല്ലാ ടൂറ് പോക്കില്ല ആദ്യയൊക്കെ പോയിര്ന്ന് ഇപ്പൊ പിന്നെ കാക്കു സുഖല്ലാതെ കൊറച്ച് ക വാ മോള് വാ വേറെ പിന്നെ എന്തൊക്കെയ ഹലോ